ഹലോ ആ ഹലോ.
ആഹ കേള്ക്കാലെ.
ആ കേക്കണണ്ട്. എന്തൊക്കെയ വർത്താനം സുഖല്ലേ.
സുഗാണ്.
മ്മ് ഇപ്പ എന്താ ചെയ്യണേ വർ വർക്ക്എന്തേലും ചെയ്യണണ്ടോ.
ആ വർക്കയിണ്ട്.
ഉം എന്താ വർക്ക്
ഒരു കടയിൽ നിക്കാ കുടമടി
ആ -ആ സേൽസ് സേയിൽസ് ആയിട്ടാ
ആ ഞാന് കേക്കുമ്മൊക്കങ്ങനെ പേരെഴുതാന്
ആ ബോക്കിങ്ങൊക്ക അറിയോ
ഇല്ല അയിന് വേറൊരാളുണ്ട് ഞാന് പിന്നെ അക്കൗണ്ടിങ്ങ് ആയിട്ട്
അക്കൗണ്ടന്റായിട്ടോ
ആ നിങ്ങള് എന്തേലും വർക്കെയ്യണ്ടോ
ക്കൗണ്ടൻ ഡോ ഞങ്ങൾക്കെ ഞാന് ഓഫ് ഓഫീസ് ആയിട്ടാണെ ഓഫീസ് വർക്കായിട്ടാ
ആ അത് ശരി പിൻ കല്യാണം കഴിഞ്ഞേക്ക്‌ ണോ
ആ മാരീഡാണ് മോളുണ്ട് നിങ്ങൾ ഏ ഇയാളോ ഉം
എ എ എത്ര കുട്ടികളാ ആ ഞാന് അക്കൗണ്ടിംഗ് ഇപ്പോളും പഠിക്കണണ്ട് ക ആയ് അത് കഴിഞ്ഞാ നേരം കണ്ട എറങ്ങും കടേക്ക്
അതേക്ക ആഹ് രണ്ട് രണ്ടു ഒരുമിച്ചായിരിക്കൂല്ല പാർട്ട് ടൈം ആയിട്ടെടുക്കും ല്ലേ
ആഹ് -ആഹ്
ആഹ് ഉം മോള് ചെറുതാണ് മൂന്ന് മൂന്ന് ആ മൂന്ന് വയസ്സ് ആ പിന്നെ പിന്നെ എന്തൊക്കയാ ഫുഡ് ആ ഫുഡ് കഴിച്ചു
ആഹ് ഇല്ല
ഉം പിന്നേ പൊ ഞങ്ങൾക്കെന്താ സാമ്പാറിണ്ട് മീനിണ്ട് പിന്നെ ഉപ്പേരി പപ്പടം വീട്ടി പോയിട്ടാണോ ഫുഡ് കയിക്ക
ആ ഈമ്പലെ ആ ഈ കടയത്തെ ആൾ ആളെ വിട്ടി പോയിട്ട്
ആഹ് ഫുഡും ഫുഡും അങ്ങനെ ആയിരിക്കുംല്ലേ ഉം ചോറ് ഉം ചോറൊക്കെ കോക്കണ്ടോ
ആഹ് ഇല്ല വല്ലാണ്ടില്ല പിന്നെ നിങ്ങളെ ആഹ് ഇഷ്ടാണ് ഓ ഞ നിങ്ങളെ ഹസ്ബൻന്റോ
ഹസ്ബന്റ് നാട്ടിലാണ് അവക്ക് സ ഇതൊക്കെ ഉണ്ടാവില്ലേ ഫോണ് ഇണ്ടാവൂലേ ഫോണിന്റെയും ലാപ്ടോപ്പ് അങ്ങനത്തൊക്ക് അങ്ങനത്തൊക്കെ സർവീസും സെയിൽസ് അങ്ങനെയൊക്കെ ഏന്നെ പിന്നെ വീട്ടിലാരൊക്കെ ഉണ്ട്
വീട്ടില് ഇമ്മി ഇപ്പീയും താത്തി രണ്ടനിയത്തി
ഉം പഠിക്കാണോ അനിയത്തികള്
ആഹ് ഒരാള് എട്ടിലും ഒരാള് രണ്ടിലും താത്താന്റെ കല്യാണം കഴിഞ്ഞ്
ഏ താത്ത എന്തെങ്കിലും വർക്ക് ചെയ്യണണ്ടോ
ആ ഓള് ഇപ്പൊ അക്കൗണ്ടിങ് സ്റ്റാഫായിട്ട് കേറീക്കണ്
ആഹ് പിന്നെ കോഴ്സപ്പം എങ്ങനെ രാവിലേത്തണം
ആഹ്
എത്ര മാസത്തെ
ഇന്ത്യക്ക് ചെയ്യാനായിട്ട് ഒരു മാസം വാരേയുള്ളൂ
മ്മ് അല്ല എത്ര മാസത്തില ആറുമാസത്തെ കോഴ്സാ
ആഹ് ഒരു വർഷത്തെ
ഏഹ്മ് കുളികയിഞ്ഞോ
ഇല്ലടി ഞാൻ പ്ലസ് ടു കയിഞ്ഞ് അങ്ങനെ കറിയതായിരുന്നു
ആഹ ആഹ
താ താന്റെ ഡിഗ്ര കഴിഞ്ക്കണ് ഒരു ഡിഗ്രി കിക്ക
ഞാനെ ഡിഗ്രി ആഹ ഞാന
ഇകൾ ഡിഗ്രി പഠിച്ചണല്ലേ ഹലോ ഹലോ ഹലോ കേക്കാല്ലേ ഹലോ
ആ ഹലോ
കേക്കല്ലേ
കെ
ഹലോ
കേൾക്കുന്നില്ലേ
ആഹ് കേക്കണ്ട് ഹലോ കേ കേക്കാല്ല്യ സ്റ്റെക് അവ്ണലോ
അത
സ്റ്റെക്ക് അവത്ോണ്ടണ്ട് ഏഹ
ഒന്നരോ
ഏ എന്താ പറഞ്ഞെ ആഹ് കേ ഇപ്പൊ കേക്കാണ്ടേ
ആഹ അതൊക്കെ തോന്നുണെ റേഞ്ചിന്റെ പ്രഷ്ണ തോന്നുന്നു മഴല്ലേ
ആ മഴ ഇപ്പം ഇവിടെല്ല അവിടെ ഉണ്ടോ
ആ അങ്ങനെ ചെറുതായിട്ട്ങ്ങിട്ടുണ്ട് ആ നല്ലോണം എല്ലായാലും അങ്ങനെ
അപ്പൊന്ന് പോയിട്ടില്ല
ഏ ഇന്ന് പോയിട്ടില്ല
എന്നൽ ആഹ പിന്നെ മോ ആ ആ
അപ്പ ഈ മാസാണ് കോഴ്സ് കംപ്ലീറ്റ് ആയത് അപ്പ അങ്ങനെ കിട്ടിയതാ
എവിടെ പഠിച്ചീന
ഞാനിവിടെ ഇവിടെ ടൗണിലന്നെ ഉ പിന്നെ എന്നിട്ട് വേറെ എന്തൊക്കെയ
വറെന്താ സുഖം
എവിടക്കൊക്കെ ടൂർ പോക്ക് ലോങ് ഒക്കെ പോവലുണ്ടോ
ആഹ അങ്ങനെ ലോങ് പോലല്ല കോഴിക്കോട് ബീച്ചക്ക് പോയി അങ്ങട്ട് ഒകെ മുട്ടായി തരുവ്ക്ക് ഒകെ ട്രിപ്പായിട്ട് അങ്ങനെ പോലൊന്നല്ല
ആ ക സ്കൂൾ പഠിച്ച ടൈമന്ന് നോക്കണ്ടോ
ഇല്ല പോയിട്ടില്ല നിങൾ എങ്ങടെൊക്കെ പോയിക്ണ്
മും ഞങ്ങള് നല്ല ലോങ്ങ്‌ ഒന്നും പോയിട്ടില്ല ഏ അങ്ങനെ ഊട്ടി മൈസൂര് അങ്ങനെയൊക്കെ പിന്നെ എന്താ മൂന്നാറ് അങ്ങനെക്കെ പിന്നെ സ്കൂള് പഠിക്കുന്ന ടൈമിലൊക്കെ പോയിക്ക്ണ്
കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ എത്രയായി.
കല്യാണം കഴഞ്ഞട്ടിപ്പോ നാല് വർഷം ആയി.
ആ
ഉം
ഹസ്ബൻ്റിൻ്റെ വീട്ടിലാ
ഹസ്ബൻ്റിൻ്റെ വീട്ടിലാ. ഞൻ എന്റെ വീട്ടിലായിരുന്നു. പിന്നെ ഇപ്പം അങ്ങട്ട് വന്ന വരുന്നു പോഴനു പിന്നെ വന്നിറ്റോളൂ.
എൻ്റെ മോളോ?
മോള് നഴ്സറി പറഞ്ഞയക്കല്ണ്ട്. പിന്നപ്പ ജോലിക്ക് പോണോണ്ട് ള ഒളൊക്കെ പറന്നയക്കലുണ്ട്.
ആഹ
പിന്നപ്പോ അങ്ങനെ ലീവ് ലീവ് എടുത്തതായിരുന്നു. ഉം പിന്ന എന്നിട്ട് വേറെന്തൊക്കെയ? കുക്കിംഗ് ഒക്കെ അറിയോ.
ഏ
കുക്കിംഗ് ഒക്കെ അറിയോ?
ആഹ ചെറുതായിട്ട്.
സ്പെഷ്യ അങ്ങനെ സ്നാക്സായിട്ട് ഉണ്ടാക്കണ്ടാവുംല്ലേ?
ആ ങ്ങെ അല്ല അതെല്ല ജ്യൂസിക്ക ഇണ്ടാ തേങ്ങ ഒലിക്ക മുട്ട
ആ അങ്ങിനെ ചെയ്യും. ഉം ആ പസ്‌റ്റ് സ്റ്റാട്ടിങ്പ്പങ്ങചന്നല്ലേ.
ആഹ
പിന്നെ പിന്നെല്ലേ ഇങ്ങനരിയണത് എടുക്ക
നിങ്ങള് നിങ്ങക്ക് ഇപ്പ എല്ലാം അറിയാണ്ടാവും.
അല്ലാതൊന്നും അറിയില്ല. അങ്ങനെ ഒപ്പിക്കും മാത്രേ ഉള്ളൂ. ഇവിടെളല്ലാതൊന്നും അറിയിന്നില്ല വേറെ ആഹ മ്മടുക്കും ഉം അമ്മ അത്യാവശ്യം പണിയൊക്കെടുക്കും. പിന്നെ ഹസ്ബൻ്റിന്റെ വീട്ടില വെച്ച കൂട്ട് കുടുംബമാണ്.
ആ
ആഹ അതായക്ക് നാല് മുത്തശ്ശികളൊക്കെണ്ട് അപ്പൊ പിന്ന ഞാനാ ചെറുത്. അപ്പൊ പിന്നെ ഞാനക്കെച്ചെരി തടക്കുമ്പോ ഓ അപ്പോപിന്നെ കുക്കിംഗ് ഒക്കെ കുറച്ചൊക്കെ ചെയിതാണ് ആ എല്ലാരും ഒരു വീട്ടില്ല. ഒരാളെളു വേറെ വീട്ടിൽ പേപ്പർ പോയിട്ട് ഇരിക്യ ബാക്കിളൊരു ഒരു വീട്ടില്ല. ആ അപ്പൊ പണിയൊക്കെ എല്ലാരും ഇങ്ങനെ ഒരുമിച്ച് എടുത്തോണ്ട് കഴിയും. ഇതെന്നെ കുക്കിംഗ് ആയാലും ഓല ഇങ്ങനെ എടുക്കോ?
ആഹ
അറി അറിയോ ചോദിച്ചാലേ പിന്നെ എല്ലാരും വിരന്നൊക്കെ ഒന്നും പോകുമ്പോ അപ്പോ പിന്നെ തേറ്റക്കുമ്പോ അങ്ങനെ എടു പിന്നെ ഇപ്പൊ ക്ലാസ്സിനൊക്കെ പോകുമ്പോ വേഗം കഴിയണ്ടേ അപ്പൊ പിന്നെ എല്ലാരും വേഗമേഗം എടുക്കും. പിന്നെ ഇപ്പൊ രണ്ട് ചാത്താരും ജോലിക്ക് പോണണ്ട്. ഒരാൾ അതേമാരി ഓഫീസ് വർക്ക് ആയിട്ട് ചെയ്യന്നുണ്ട്. പിന്നെ ഒരാള് ഗ്രാഫിക് ഡിസൈനറാണ്. ഞങ്ങൾ പോകുമ്പോ പിന്നെ നേ പനികയിയാന് വേഗം മേറ്റെടുക്കണം. അ മേഗം എടുക്കല പിന്നെന്തിട്ട് വേറെ എന്തൊക്കയ എപ്പ എപ്പള്ള എപ്പൊഴ ക്ലാസ് ഒക്കെ.